കേൾക്കുന്നുണ്ടാ? ഹലോ.
ഹലോ.
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ.
ആഹ് ചോറ് ട്ടില്ല അച്ഛം പൊറത്തേ പോയതാണെ ഹസ്ബന്റ് പൊറത്തേ പോയതാ അപ്പൊ വരണം. ആഹ് അതെ നല്ല മഴയല്ലേ ഇതുവരെ? ഇന്നേയ് ആഹ് ഇന്ന് ഞാന് സാമ്പാർ വെച്ചു. അപ്പോ മോളിണ്ടിവിടെ. ആഹ് മോള മോള് പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടുവന്ന്.
അത്‌ശരി.
അപ്പൊ പിന്നെ ആരൻ പുറത്ത് പോയതായിര്ന്നേ അച്ഛനെ ഒരു പിന്ന അക്ഷയില പോവാനുണ്ട് അപ്പോ അങ്ങട് പോയി പിന്നെ ചോറും കറി യൊക്കെ നേർത്തെ ആക്കി കാർണം നല്ല കാറ്റും മഴയും ഒക്കെരുന്നേ.
ആ കളീന്നെന്താ പൊറത്ത് ചേറാച്ചിട്ടില്ലേ ആഹ്.
ആഹ് വേഗം പണിയങ്ങട് തീർത്ത് കാരണം, പിന്നാണ് നമ്മുക്ക് എവിടെ എവിടെങ്കിലൊക്കെ എറയത്ത് ഇട്ടെങ്കി തുണി ഇരിക്കാ പറഞ്ഞ തുണി അവിടെ കൂടി തിരിച്ചും കൊണ്ടരണെ.
അതന്നെ. തിരിച്ച് മറിച്ച് ഇടണം തു തൺ മഴക്കാലത്തുള്ള പ്രശ്നം ഇപ്പതാണ്. തിരുമ്പീടെറ്റ അങ്ങോട്ടിങ്ങോട്ടും നടക്കണം.
അതാ നടക്കണം ഒന്ന് വേൽ കാണുമ്പോഴേക്കും അപ്പോത്തേക്കും പുറ ത്തേ ചാടണം.
അതന്നെ. പിന്നെ എന്ത് എത്ര മക്ക ആഹ് ഭക്ഷണൊ ക്കായി കഴിച്ചിട്ടില്ല അങ്ങന അതിന്റെ ഇടേലൊന്ന് രാവിലത്തെ കടി ഉള്ളത് ബാക്കിയുള്ളത് തിന്നിനി ഇനീപ്പേതായ ലു ഒന്നരാവട്ടെ. ആത്ത്മയ്ന്റെ തീറ്റ. ഇനിയൊരു ഒന്നരാവട്ടെ. ഏഹ് മ മക്കളത്ര ർക്ക ർക്ക? മ ഒരാൾ സ്കൂൾ പോയിക്കണ് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഡിഗ്രീന്റെ ഇതിൽങ്ങാ കാത്തിരിക്കുകയാണ് ഡിഗ്രി തുടങ്ങി
ആഹ് ആഹ് അതെയതെയതെ ആഹ് ഇവിടെ ഞാൻ രണ്ട് പെൺകുട്ടികൾ തന്നെയാണ് പിന്നെ മൂത്താള് നേഴ്സാണ്, രണ്ടാമത്തെ ആള് ഡിഗ്രി കഴിഞ്ഞ്
അത് ശരി ഉം രണ്ടാളുടെ കല്യാണം കഴി മുപ്പതി മൂത്തതിന്റെ കല്യാണം കഴിഞ്ഞാ ഇല്ലല്ലേ ആഹ് ഇല്ല ആഹ് ഏതായാലും കഴിഞ്ഞതാ ശരി വിദ്യാഭ്യാസം ജോബ് തന്നേ ഇപ്പോ ഏ വേണ്ടത്
ആഹ് അതന്നെ അവള് പറഞ്ഞത് ഉം കല്യാണം കഴിക്കണോന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ആവണം ഞാൻ ജോലി ആയിട്ടേ ഇനി തുടങ്ങൂള്ളു പറഞ്ഞു അതുപോലെ ത
ഇപ്പത്തെ പെൺകുട്ടികളെ പൊന്നു ഇപ്പത്തെ പെകുട്ടികള് അങ്ങനെ സമ്മയക്കൂല ഇപ്പോ നമ്മളെ പോലൊന്നും നമ്മള് തന്നെ ഏതായാലും ഒന്നും ഇല്ലാതെ നിക്കുവാ
അത് തന്നെ കല്യാണം
ആഹ
കഴിക്കാന്നോക്കി കൊറേ കൊറെനെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളോട് കല്യാണത്തിന് പണ്ടം വേണ്ട പണ്ടൊന്നില്ലാതെ ഞാൻ എറങ്ങുള്ളൂ അതിന്ഷ്ട ട്ടണ്ടേ മാത്രം അതിരിഷ്ട്ടള്ള ആള് മതി
ആഹ അതെ അതെയ് ആഹ
വർഷങ്ങളായി നിങ്ങളെങ്ങനെ നിങ്ങളെങ്ങനെയാണ് ഞങ്ങ്ക്കൊക്കെ പണം തര്യാ അപ്പയ്ന കൂടെ പാലക്കൂടെ വേണ്ട
ആഹ നമ്മള അല്ലോം നമ്മളവർഞ് പെര്മാറണ മക്കളായത് നന്നായി
അതെ കൽ
ആഹ
ഇയാള തന്നെപറയണ് കെജേരം കല്യാണം തന്നെ വേണ്ടാർഞ്ഞു ഞാനിക്കൊരു ജോലി മതി
ഏ മൂത്താള ഒർപ്പിച്ചിട്ടിട്ട് കൊറെ നിക്ക് കയ്ഞ്ഞിട്ട് കൊറേയാ എൻഗേജ് മെന്റും കയ്ഞ്ഞിട്ട് കൊറേയാ
ആഹ കഴ്ഞ്ഞിട്ടായി ഈ കഴ്ഞ്ഞെ പിന്നെ ഫെബ്രുവരില് ഫബ്രുവരി കഴിഞ്ഞില്ലേ അപ്പൊ അ അ ഓ പൈ ഇപ്പവനൊന്ന് ഗൾഫ്‌ പോണോന്നൊരു തോന്നല് അപ്പങ്ഡ് പോയി ഇനിയിപ്പോ അടുത്ത അടുത്ത വർഷം കല്യാണം അവ്ടല്ലെ ആഹ് ആഹ്
ആഹ
എൻഗേജ് മെന്റ് കഴിഞീലാ അപ്പ ആദ്യമേ അവനോട് പർഞ്ഞിണ്ടേ അവനും അവന്റെ വീട്ട്കാരോടും അവളന്നെ പറഞ്ഞെ അവുട്ത്തെ അമ്മോട് തന്നെ പർഞ് പണ്ടെന്നർഞ്ഞ
ഏ
ഇഞ്ടൂല അവന് ഇഷ്ടണ്ടെ മാറും മതി അർഞ് എനിക്ക് ജോലില്ലേ അതാവള് ചോയ്ച്ച എനിക്കൊരു ജോലിണ്ട് ജീവിക്കാൻ അത്പോലെ ന്നെ അവ അമ്മായമ്മക്ക് വയക്കേട്ട ഭയങ്കര സന്തോഷം അ
ആ എല്ലാം തൊട്ടടുത്തന്നെയ്ക്കാം നിങ്ങളെരുത്തന്നെയക്കാം ഹോസ്പിറ്റല് പോണ ഹോസ്പിറ്റല് നെയ്സായിട്ട്
അല്ല അവള് ഹോസ്റ്റല ഹോസ്റ്റല്നിക്കും ക്കഴിയുന്നത് കൊറച്ച് ദൂരായ് നിക്ക്ണ്ടാ അവ്ടെ നിന്ന് നിന്ന് അപ്പൊ ആ മാസത്തില് വരണ്ടിവരും അങ്ങത്തല്ല ചെറിയളവ് തന്നെ ഹോസ്റ്റല് ന്നിക്കുന്നെ ഇവിടെപ്പ ഞ ഞാനും അച്ഛനും മാത്രേ ഉള്ളൂ ഉ പഷെ ലീവിന് ശനീം ഞായറൊക്കെ ലീവ് അങ്ങനൊക്കെ പ
ആ അ രണ്ടാക്കും ന്നല്ല വിദ്യാഭ്യാസം പണം വ ഇത് കൊട്ത്ത്ക്ക്ണ് അറിയഇങ്ങളെ
ഉള്ളൂർ അ ഇതന്നെ വേണ്ടതും ഞ ഞങ്ങ്ള് പ്പൊ ഒര് സ്ഥല അ എവടെപ്പോയാലും ബുദ്ധിമുട്ടരുത് ഇതേ സംസാരി
ഫുഡ് അ നമ്മള് ഒറ്റക്കായാലും നമ്ക്ക് സ്വന്തം കാൽല് നിന്ന്ക്കഞ്ഞൊരാളോട് ടെ അവ് നമ്മളെ കാര്യത്തിന് പൈസചോയ്ക്കാതെ ജീവിക്കാ കയ്ഞ്ഞാ അതന്നെ വല്ല്യയത് മക്കളെ വേറെന്നുണ്ടായ്റ്റ് കാര്യല്ല ഉം
ഞാനും ഒര് അ ഒ സ്ഥിരല്ലെങ്കിലും ഞാനും ഒരങ്ങനവാടി ടീച്ച ച്ചറ ച്ച് അ അപ്പൊ അപോപിന്നെ അല്ല സ്തിര യിന്ന്
സ്ഥിരം ആ ഐശെരി
ആയിട്ടില്ലാര്ന്ന് അപ്പൊ പിന്നെ ആ അന്നേ എട് ക്കാൻ തുടങ്ങിയതാ അപ്പഴേ ഇഅന്ന് കുഞ്ഞ ളോട് പഠിപ്പിക്കണ കുഞ്ഞത ആണ് സമയത്തെ മക്കളെ മനസ്സിലേക്ക് പറഞ്ഞ കൊടുക്കണ തന്നെ വിദ്യാ കൊണ്ടു പോകണം ആരൊക്കെ ആവണം പോലീസ് ആവണംഡോ ല്ലെ അവരെക്കൊണ്ട് പറയിപ്പിക്കും ഭക്ഷണം കൊടുത്താല് ഭക്ഷണം കഴിക്കാനൊക്കെ പറയുമ്പോ ഞാൻ പറയ്ണതാ നമ്മപോലീസ ആവ ൻ
ആഹആ ആ
അപ്പൊ ടീച്ചറേ പരിശോധിക്കണ്ടേ അ സന്തോഷം
ആ അങ്ങനരു അങ്ങനെ ഒരു മൈൻഡറ് മൈസെറ്റ് ആക്കി മക്കളത്
ആ അങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവർക്കാവും ഭക്ഷണം നമ്മള് അപ്പൊപിന്നെ അവര് കഴി ത് തിരു തിരു കളി ഇങ്ങനെ വിളിച്ച അപ്പൊ പോലീസ് ആവോ ടീച്ചറത്തൊക്കെ വരോ ഇങ്ങനെക്കെ പറ ഭയങ്കര
ആ
അപ്പൊ ഭക്ഷണം കഴിക്കും അങ്ങനെ ഒരു തല്ലാരോടും കുട്ടികളോടും അന്ന് മുതലേ കുഞ്ഞു മക്കളോട് വരെ പറയണതാ വിദ്യാഭ്യാസം
മൗലൽക്കാല് വിദ്യാഭ്യാസം വേണംഎ ന്നുള്ളത്
ഇന്ന് പറഞ്ഞപല തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ അതെ ഞാൻ പഠിച്ചടകുട്ടികളേക്കോ ഏകദേശം ആ നല്ല രതില എത്തീന് പോഒരു കുട്ടി ടീച്ചറ ഞാൻ പോലീസ് ആവുട്ടോ ന്ന് പറയും
ന്നേ
എന്റെ വീടിന്റെ മുന്നി പോവുമ്പോ അപ്പൊ കുട്ടിങ്ങെ ചെറുത സമയത്ത്ന്ന കാണുമ്പോ അതക്കന്നെ നമ്മളാതായ പണികള ഉണ്ടാവില്ല കഴിഴം വീട് വീടൊക്കെ പോയി വിസിറ്റിംഗ് നടത്തണം കഴിഞ്ഞതിന് ശേഷംല്ലേ ഞമ്മൾ അങ്ങനവാടിന്ന് പോവാൻ പാള്ളൂ അപ്പൊ ഞാനിങ്ങനെ വിസിറ്റിംഗ നടത്താനൊക്കെ പോണ സമയത്ത് വഴിയിൽ കാണാം അപ്പൊ അപൊ സതരും നിക്ക് അങ്ങനെ ആയി ആയി ആയി പോവാൻ പോലീ ആയി ടീച്ചറെ ഞാൻ പോലീസ് ആയിട്ടൊന്ന് പറഞ്ഞ്ഭയങ്കര ഷറക്കണ പിള്ളേ ആയ സന്തോഷം
ഞമ്മക്ക് സന്തോഷം പറയാനുണ്ടാ
അതെ
ഉ ഇപ്പ അ എന്നിട്ട് ഇപ്പ പോവലില്ലേ ടീച്ചർ ആയിക്കാണ്ട് അംഗൽവാടിയില്
ഇല്ല ഇല്ല ഇല്ല അഴി- കാരണം ഇപ്പെല്ലാ അംഗനവാടിയിൽ സ്ഥിര നിയമന കാരെത്തി
ആഹ
സ്ഥിർ നിയമനക്കാർ വന്നോണ്ട് പിന്നെ നമ്മുക്ക് ഇല്ലല്ലോ അ അവരാരേങ്കും ഇനിയിപ്പോ വേ അ പറഞ്ഞേ ഇനിയിപ്പം നീ കമ്മ പോ
അ-ഞ്ഞപ്പോ മക്കള് മക്കള് പോവലൊട്ങ്ങിയല്ലോ
മക്കള് അവര് മതി അവര് ഉഷാരാണ് ങ്കി സമാധാനാണ് അച്ചരും മക്കളും പോണ്ടെ ആ മോള് ചെറിയ ചെറിയ ആളെ പഠി- ക്കും ചെയ്യും അതിന് കൂടെ തന്നെ വർക്കിന് പോവും ചെയ്യും
പോവണ്ടാ അവക്കുള്ള ഇത് അവൾണ്ടാക്ക
ആഹ് അതന്നെ അവൾക്ക്ള്ള അവള് എന്ത് ജോലിയല്ലേ ആറി അങ്ങനെ നമുക്ക് ഫീസ് ആട്ടെ അവളങ്ങനെങ്കിലും അവളതൊക്കെ
ഞമ്മളിങ്ങനെ പറഞ്ഞതൊണ്ടും കാര്യമില്ല മക്കൾക്കും ഒരു തോന്നൽ വേണം ഇങ്ങളെ മക്കള അ ദൈവം തോ-ക്കുകണ്ട് രണ്ടാക്കും അങ്ങനത്തെ ഒരു തോന്നല്ള്ള തോണ്ടാണ് അല്ലാപ്പ നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രായില്ല
അതെ അതെക്കൊണ്ട് നമ്മ ൾ എനിക്ക് സുഖല്ലാത്തെ ആ - ചെറിയ പ്രശ്ന ക്കെ ഉണ്ടായി -ണ്ട് ഗുളികട്ച്ചി ആ പിന്നെ ലിവർ ചുരിയുന്ന അസുഖം എല്ലാം ഉണ്ട് അപ്പൊക്കെ വന്നപ്പോ അയിപ്പൊ അതിനൊക്കെല്ല പ്പാനോണ്ട് എന്നോട് ജോലിക്കൊന്നും പോണ്ട അമ്മ എവിടെേയും പോവണ്ടാന്നർ ഞ്ഞ് ഇനി അയ്ന് വിളിച്ചാലും പോവണ്ടന്നർഞ്ഞ് എന്റെ മക്കള് ഞങ്ങള് പോ
അതേ ല്ല ആഹ റ്റിങ്ങളെ നന്നാക്കട്ടേ
കൊഴപ്പമില്ലാതെ ദൈവം സഹായ്ച്ചങ്ങനെ
അങ്ങനെ പോവണ്ട് സ്വന്തം വീടാ?
സ്വന്തം വീടാ- വുന്നൊള്ളൂ ഞങ്ങളരു വീട് നോക്കിട്ടുണ്ട് ആ അപ്പൊ ഇപ്പൊ ഞങ്ങൾ വാടകക്കാ വാടകക്കാണ് അ അടുത്ത മാസം ഈ മാസം ലാസ്റ്റ് അടുത്ത മാസയിട്ട് പോവും താമസിച്ച വീടണത് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ അവര് ഇറങ്ങണം ആഹ അവ പെട്ടെന്ന-ടിപടിയാന്നുള്ള നമ്മള് അവരോട് പറയണത് ശരിയല്ലല്ലോ കാരണംന്താ വെച്ചാല് അവർക്കും ഇതുപോലെ വീടും ഒക്കെ തിരഞ്ഞു പിടിച്ച് വേണ്ടേ അപ്പ അവര് കൊറ ഞങ്ങൾക്ക് കൊർച്ച് അവധി പറഞ്ഞിന് ഞങ്ങളോടെ
ആഹ
അട്ത്ത മാസയിട്ട് അവര് ഇറങ്ങു
പോ ആയി ശേരി അതെല്ലല്ല ഉം പിന്നെന്താ എന്താ കൂട്ടാൻ എന്താ വെച്ചാർന്നേ ആഹ അങ്ങനെ സാമ്പാറലേ ആഹ സാമ്പാർ ഞാന് ഇറച്ചിയാണ്
ആഹ ചിക്കനാണോ എന്ത
ചിക്കനാണ് ആ ചിക്കൻ ചിക്കൻന്നെ കോഴിന്നെ അതെ അതണ്ട് പപ്പടം പരിച്ചിക്കണ് കാബേജ് ഉപ്പേരി ഉണ്ട്ത് മതി
അെ ഞാന് വഴുതനക്ക ഉപ്പേര് ഇണ്ടാക്കി വച്ചി ആ മോള അല വാങ്ങണംണ്ടന്നത് അത് എടുത്ത പൊരു ചെയ്ത്
ചിന്ത എന്താ ഉണ്ടാക്കല എന്താ ഉണ്ടാക്ക കുട്ടിയെ കൊണ്ട് കൊടുത്തേക്കും വേണം പണിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ
കണ്േ അതന്നെ ഓെ ഓ ചാമ്പ പങ്ങു ഏ നീ രാവിലെ എന്തൊക്കെയാണ് എന്തൊക്കെ പണി നോക്കണംുള്ളത് ആഹ ആ അതന്നെ രാവിലെ തന്നെ ഉള്ളത് ഇതാണ് ഇനിയിപ്പോ മക്കള എവിടെ ഇല്ലാന്നുണ്ടെങ്കിലും അ ഇപ്പൊ ചെറിയൊരു ഇതുണ്ട് മഴയാ അവിടെ മഴണ്ടാ
മക്ക എന്താടിക്ക
ഹലോ.
പിന്നെ എന്ത് ഞാൻ ഏതായാലും ഓ വിളിക്കാട്ടോ നിങ്ങളേ. ഓക്കെ ഓക്കെ എന്നാ ശരി.